ഹെലോ ആഹ് എന്തൊക്കെ വർത്താനൊക്കെ
സുഖാണ് ബ്രോ എന്താ ന്ന് ഫ്രീയാണോ
ആഹ് അതെ ന്ന് ഫ്രീയാണ് ന്ന് ഏഹ് പ ഠനങ്ങളൊന്നുല്ലാ അപ്പൊ വടെ വീട്ട്ത്തന്നേണ്
ഉം അല്ലാപ്പെ എവെടേണ് ബ്രോ താമസിക്ക്ണെ ഗ്രാമങ്ങൾലാ പട്ടണ്ത്തിലാണ്ലേ ആഹ് എങ്ങനെണ്ട് പട്ടണത്തിലെ ജീവിതൊക്കെ
പട്ടണത്തിലെ ജീവ്തത്തെ കുറ്ച്ച് പറ്യാണെങ്കി ഏഹ് സൗകര്യങ്ങളെല്ലാം ഏഹ് ണ്ട് നമുക്ക് എല്ലാവിധ ഏഹ് ലാവിശായിട്ടെന്നെ ജീവിക്കാന്ള്ളെ എല്ലാവിധ സൗകര്യങ്ങളൂണ്ട് പക്ഷെ ഗ്രാമത്തിനപേക്ഷിച്ച് നോക്കുമ്പോ ഓഹ് പട്ടണംന്ന്ള്ളത് നോക്കൊരു ഏഹ് രാസിയാണ് കാര്ണമ്മൾ ഗ്രാമ്ന്നാണല്ലോമ്മൾ പട്ടണത്ത്ക്ക് വന്നത് അപ്പൊ അത് ഗ്രാമത്തിലുള്ള ഒരു പച്ചപ്പും അതുപോലെ തന്നെ ആഹ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ കുളം പൊയ കം ഏഹ് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇക്കാലത്ത് ഒക്കെ നമ്മള് ഏഹ് പൊയേലും കൊളത്തിലൊക്കെ പോയി കുളി ക്കാന്ന് അത്തരം സൗകര്യങ്ങള് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇല്ലാ എന്നുള്ളതാണ് സത്യം നമ്മക്ക് മറ്റുള്ള എല്ലാവിധ ഏഹ് സ നമുക്ക് ഏഹ് നമ്മുടെ സമയം ഏഹ് ചെലവയിക്കാനുള്ള പലവിധ ഏഹ് മാർഗങ്ങളും പട്ടണത്തില്ണ്ട് എന്നുള്ളതാണ് മറ്റ ഏറ്റവും സത്യന്നുള്ളത് പക്ഷെ എന്നിരുന്നാലും നമ്മള് ഗ്രാമത്തിന അപേക്ഷിച്ച് നോക്കുമ്പോ പട്ടണംന്നുള്ളത് ഏഹ് ഏഹ് ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് കാരണം ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഒരു പട്ടണ ജീവിതംന്നുള്ളത് എന്താണ് അയിന്റെ അതിന്റെ ആ കാര്യത്തിൽ എന്താ ബ്രോന്റെ അഭിപ്രായം
ഞാന് ഞാനിപ്പ പട്ടണങ്ങൾ പട്ടണത്തിൽ പോയിട്ട് ഇതുവരെ താമസിച്ചിട്ടില്ല ഏഹ് ഫുൾ ഏഹ് ജനിച്ച മുതൽ ഗ്രാമത്തിലാണ് അപ്പൊ ഗ്രാമത്തിന്റെ സൗന്ദര്യവും ഇതൊക്കെന്നെള്ളൂ അറിവ് പിന്നെ എപ്പഴങ്കിലുമൊക്കെ ഇപ്പോ മെയിനായിട്ട് പോണ ലോകം പോണന്നെ ആ തൃപ്ത്തിയില്ലാത്ത ലോകംന്ന് പറഞ്ഞിട്ട് ഇപ്പ പട്ടണം ഏതാണ്, ഗ്രാമം ഏതാണ് തിരിച്ചറിയാത്ത അവസ്ഥയാണ്. ഞാൻ നമ്മളൊക്കെ ജനിച്ച ആ സമയത്ത് ഗ്രാമത്തിന്റെ സൗന്ദര്യം ഏയ് ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ എല്ലാ ആസ്വദിച്ചീന്നു, ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഏകദേശം ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളായീന്ന് തോന്ന്ണ് ഇൻക്ക്. ഏഹ്, ഡെവലപ്പ് വന്നപ്പോ എ ഏഹ് പട്ടണങ്ങളില്ള്ള ഏകദേശ സൗകര്യങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും കടന്നുകൂടി. റോഡ് സൗകര്യം അതേമാതിരി തന്നെ എല്ലാ തൊഴിലവസരങ്ങളൊക്കെ ഇപ്പോ കൂടുതലായിട്ട് ഗ്രാമപ്രദേശങ്ങളിലും വന്നു. അപ്പോ ഏകദേശ പട്ടണങ്ങളില്ള്ള അവസ്ഥൊക്കെ ഗ്രാമത്തിലെത്തി, പക്ഷെ ഗ്രാമത്തിന്റെ ആ സൗന്ദര്യോം ആ ഭംഗിയൊന്നും ആസ്വദിക്കാന് ഏഹ് പണ്ടത്തെമാരി ആര്ക്കും ഒരു തൃപ്തിയില്ല. ഉം ഇന്ന ഏഹ് പട്ടണങ്ങളില് ഞാന് മോശാക്കി പറയണില്ല നേട്ടങ്ങളുണ്ട്. ഏഹ് കാ പല മേഖലകളിലും ഗ്രാമങ്ങളിലേക്കാളിലും മികച്ച് ക്കണത് പട്ടണങ്ങളാണിപ്പ ഏഹ് തൊഴിലവസരങ്ങളാവട്ടെ വിദ്യാഭ്യാസ മേഖല ആകട്ടെ ആരോഗ്യ മേഖല ആകട്ടെ അതേമാരിതന്നെ ഗതാഗതം, സാങ്കേതിക വിദ്യ ഇതൊക്കെ നോക്ക് ആണെച്ചെങ്കി ഗ്രാമങ്ങളിലേക്കാട്ട്ലും മികച്ച് നിക്ക്ണത് പട്ടണങ്ങളില് ആവും, അതുകൊണ്ട് തന്നെ തോന്നുണു ഏഹ് അധിക ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളെപ്പോലെ വികസനത്തിലത്താമാണ്ടീട്ട് പല സാങ്കേതികവിദ്യയും ഇപ്പഴും മറ്റേ നടപ്പിലാക്ണ് ണ്ട്. ഇപ്പ നമ്മക്ക് നോക്കിയാ തന്നെ മനസ്സിലാവും ഏഹ് തൊഴിലവസര ആ തൊഴിലവസരങ്ങള് ഇപ്പൊ കൂടുതലായി ആളുകള് ഗ്രാമപ്രദേശങ്ങളില് തൊഴിലവസരങ്ങള് കുറഞ്ഞത് കൊണ്ട് തന്നെ അവര് തൊഴില് തേടിയിട്ട് വലിയ പട്ടണങ്ങളിലും മറ്റും മറിച്ചും പോവാണ് ഉം ഏതൊരു ഇപ്പോ ഞമ്മളെ ജനറേഷന് അവസ്ഥ നോക്കിയാ മനസ്സിലാവും. ഗ്രാമങ്ങളില് തൊഴിലാവ്ന്ന ആരൂല്ല. ഒന്നില്ലെങ്കിൽ സിറ്റീക്ക് പൊറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പൊറത്ത് വെല്ല്യ, വെല്ല്യ പട്ടണങ്ങളിലേക്കാണ് പോണെ ഇന്ത്യയേല് നോക്കിയാൽ മാത്രള്ളൂ നമ്മക്ക് ഈ ഗ്രാമപ്രദേശങ്ങള് ഏകദേശം കാണാം കഴിയ്. പൊറത്തെ രാജ്യങ്ങളിലൊക്കെ പോവുമ്പം ഫുള്ള് സിറ്റിയാണ്, അവിടെ ഗ്രാമംന്ന് പറഞ്ഞ ഇല്ല ഫുള്ള് സിറ്റിയാണ്. അപ്പോ സിറ്റീക്ക് തൊഴില് തേടി പോവ് ഏഹ് ജീവിത സാധ്യ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഇള്ളത്പ്പോ പ ട്ടണങ്ങളിലാ പക്ഷെ അതിനനുസരിച്ചൊരു ബുദ്ധിമുട്ടുകളും നേർ നേരിട്ണ്ട്. നേരെ ഇങ്ങൻത്തൊരു നല്ലൊരു വായു ശ്വസിക്കണങ്കി അല്ലെങ്കി ഏഹ് ഏഹ് ഈ ജോലി തെരക്ക്ന്നൊക്കെ സ്ട്രെസ്സ്ന്നൊക്കെ ഒന്ന് ഒഴിവായിട്ട് ടെൻഷനില്ലാതെ ജീവിക്കണങ്കി നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്കെന്നെ വരണം നഗരങ്ങളുടെ അവസ്ഥ നോക്കിച്ചെങ്കി ഫുൾടൈമ് വ ണ്ടി, ഏഹ് കോലാഹലങ്ങളാണ് ഫുള്ള്. നമുക്കൊന്ന് സമാധാനത്തോട് കൂടിട്ട് അവിടെ ജീവിക്കാനോ ഇരിക്കാനോ കഴിയില്ല. ഇന്നാ ഏഹ് മറ്റേ ആശുപത്രികള് ആരോഗ്യ സൗകര്യങ്ങള് നോക്കാണ്ച്ചെങ്ങി ഏഹ് ഇപ്പഴും പല ഗ്രാമങ്ങളിലും ഏഹ് ചെല ഊര് പ്രദേശങ്ങളിലൊക്കെ നമ്മളെ പണ്ടത്തെ ചികിത്സ രീതികളാണ്. വൈദ്യശാസ്ത്രം ആ ഇംഗ്ലീഷ് മരുന്നോ മറ്റോ ഒന്നും ഉപയോഗിക്കണേ ഇല്ല അതൊന്നും ക്ക മനുഷ്യന്റെ ശരീരത്തിനെ പെട്ടെന്ന് ഏഹ് കാർന്ന് തിന്ന്ണ ഒന്നുകൂടിയാണ് എന്നാൽ കൂടുതൽ പെട്ടെന്ന് ചികിത്സിക്കാന് ആൾകള് തെയ്യാറാവ്ണെ രീതി അതാണ് അതുകൊണ്ടെന്നെ അധികാൾക്കാരും എന്തെങ്കിലുക്കെ ചെറിയ പനിയോ അല്ലെങ്ങി ഏഹ് എന്ത് രോഗം വന്നാലും ഇപ്പോ ആശ്രയിക്കണെ നേരെ പട്ടണങ്ങളിലെ ഹോസ്പിറ്റലാണ്. ബ്രോന്റി അവസ്ഥ അനനെ
അതെതെ തീർച്ചയായിട്ടും ഏഹ് ഇങ്ങൾ പറഞ്ഞപ്പളാണ് അത് ഏഹ് ഇക്ക് ഒന്നുകൂടി ഇതായത് കാരണം ഏഹ് സ് സ് നഗരങ്ങളെ അപേക്ഷി അല്ല പട്ട നഗര ഏഹ് ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നമ്മള് പട്ടണങ്ങൾ നോക്കാണെങ്കി പല മേഖലകള് സാമ്പത്തിക മേഖലകളിലായാലും ആരോ ഗ്യ മേഖലകളായാലും അതുപോലെ തന്നെ സാംസ് ഏഹ് സാമൂഹിക മേഖലകളിലായാലൊക്കെ ഏഹ് നഗരന്നുള്ളത് മുന്നോ മുന്നോട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെണ്. കാരണം ഏഹ് തൊഴിലവസരങ്ങള് കൂടുതൽ സൃഷ്ടിക്കുന്നത് നഗരങ്ങളിലാണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഏഹ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളത് ഗ്രാമങ്ങളെക്കാള് ഏഹ് നഗരങ്ങളിലാണുള്ളത്. പ്രത്യേകിച്ച് ഏഹ് പലവിധ ഏഹ് കമ്പനികള് ഏഹ് ഏഹ് അവരുടെ ബ്രാഞ്ചുകളടക്കം ഏഹ് തൊടങ്ങിക്കൊണ്ട് മറ്റേ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിലുള്ള പലരും നഗരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ അവിടെ തൊഴില തൊഴിലവസരങ്ങളുണ്ട് മികച്ച വേതനമുണ്ട് അങ്ങനെ ആഹ് ഒരു എന്നാ മികച്ച വേദനണ്ട് മികച്ചൊരു ഏഹ് ഏഹ് ജീവിതം നമുക്ക് കെട്ടിപ്പടുത്ത ഏഹ് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നൊരു പ്രതീക്ഷയോടെയാണ് ഗ്രാമങ്ങളിൽ നിന്നുള്ള പലരും നഗരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്ണ്ട് അങ്ങനെയാണ് ഏഹ് ധാരാളം ഏഹ് മനുഷ്യനെന്തയ്യുന്നുണ്ട് ബ ഏഹ് ത് ഏഹ് പട്ടണങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങള് അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പട്ടണങ്ങളില് നമുക്കൊരു ഏഹ് നമ്മുടെ ജോലി തെരക്കുകൾക്ക് ജോലി തെര ക്കേള് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് നമുക്കവിടെ ആകെ കേൾക്കാണ്ടാവ വാഹനങ്ങളുടെ ശബ്ദകോലാലം അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുക അങ്ങനെയുള്ള ഏഹ് ഒരു അന്തരീക്ഷ മലിനീകരണാണ് പട്ടണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരി ക്കുന്ന്ന്നുള്ളതാണ് അതിനെ ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏഹ് നഗരങ്ങളുടെ ഒരു പോരായ്മ തന്നെയാണ് കാരണം ഇത്തരത്ത ഏഹ് ധാരാളം ഏഹ് പ്രകൃതി വ ഏഹ് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ന നഗ നഗരം ഏഹ് നഗരത്തിൽ കണ്ട്എ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് പല കെട്ടിടങ്ങൾ ഏഹ് കെട്ടിപ്പടുക്കാൻ വേണ്ടി നഗരത്തിലുള്ള ഒട്ടുമിക്ക ഏഹ് മരങ്ങള് മരങ്ങളും അതുപോലെ തന്നെ മറ്റു ഏഹ് ജലാശയങ്ങൾ അതുപോലെ ഏഹ് ആവ് ആ ആകെ കുറച്ചുണ്ടായിരുന്ന പാടങ്ങൾ അതെല്ലാം മണ്ണിട്ട് നിരത്തിക്കൊണ്ടും മരങ്ങളൊക്കെ ഏഹ് വെട്ടി നശിപ്പിച്ച് വെട്ടി മുറിച്ച് കൊണ്ടും അങ്ങനെ പ്രകൃതിയെ നശിപ്പിച് കൊണ്ടുള്ള ഒരു കാര്യത്ത് ഏഹ് കാര്യത്തിലാണ് ഇപ്പോൾ ഏഹ് നഗരങ്ങളെ ഇപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ഇങ്ങനെ നമ്മള് നമ്മളെ ജോലി തിരക്കുകൾക്കിടയില് ജോലി തിരക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിക്കാനായി വരുമ്പോ നമുക്ക് ആകെ അവിട്ന്ന് കിട്ട്ക ഈ വാഹനങ്ങളുടെ ശബ്ദം അതുപോലെ തന്നെ മറ്റു കോലാഹല ശബ്ദങ്ങളൊക്കെ ആരിക്കും ഏഹ് അതൊക്കെ ഏഹ് നഗരത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ് എന്നിരുന്നാലും ഏഹ് മികച്ചൊരു ജീവിതത്തിന് നല്ലൊരു സൂക്ഷമായ ഒരു ജീവിതത്തിന് ഏറ്റവും ഉതകുന്നത് ഏഹ് നഗര ജീവിതം തന്നെയാണ് കാരണം എല്ലാവിധ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ നമ്മുടെ ഏഹ് ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനുള്ള പലവിധ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളത് ഏഹ് ഭൂരിഭാഗം ഏഹ് നഗരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഏഹ് നഗരജീവിതം എന്നുള്ളത് പട്ടണ ജീവിതം മനുഷ്യെ വളരെയധികം എളുപ്പമാക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടി മനുഷ്യന്റെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യണ് ഇങ്ങനെയാണ് ഏഹ് ഇപ്പോൾ നഗരത്തിന്റെ ഒരവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ ഏഹ് ധാരാളം പേര് ഇപ്പോൾ നഗരത്തിലേക്ക് ചേകേറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങള് അവസാനം പറഞ്ഞതു പോലെ തന്നെ ഏഹ് ഇത് നമ്മടെ ധാരാളം പ ഗ്രാമങ്ങ ഇപ്പോൾ പട്ടണരൂപത്തിലേക്ക് മാറിക്കൊണ്ടിരി ന്നുണ്ട് കാരണം അവിടെയും ചില പല സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ഗ്രാമങ്ങളും ഇപ്പോൾ പട്ടണ രൂപത്തിലേക്ക് മാറുന്നുണ്ട് അല്ലെ
പിന്നെ ഇ പട്ടണങ്ങള് അനുഭവിക്കണ പട്ടണങ്ങളില് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നണ് ഈ ട്രാഫിക് എന്നുള്ളത് അധിക ആൾക്കാരും അതിന് വരേണഗവൺമെന്റ് ഒന്നും വലിയ വില കല്പ്പിക്കണില്ലന്നോരു തോന്നലുണ്ട് കാരണം ഈ റോഡുകളില് യാത്രാ സൗകര്യം സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ട്രാഫിക് കാരണം കൊണ്ട് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് നിശ്ചിത സമയത്ത് എത്തിപ്പെടണില്ല അതുകൊണ്ട് ധാരാളം അവസരങ്ങള് നമുക്ക് നഷ്ടപ്പെടുന്നു ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ആ ലെൻസ് സർവീസ് ശരിക്കും ഇതിനൊക്കെ വേറൊരു ഉ സെറ്റ് റോഡോ അല്ലെങ്കി മേൽപ്പാതയോ എന്തെങ്കിലുക്കെ അത്യാവശ്യണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോ ച്ചേ അത്യാവശ്യം ഇടുങ്ങിയ ഒരു സി റ്റിലചെങ്കി പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാവണ് പിന്നെ മണിക്കൂറുകളോളോളം ബ്ലോക്കാണ് അത് ഒഴിവാണമണെങ്കിൽ അതുമാതി തന്നെ ജനങ്ങള് ഉം ജീവിത ശൈലി പ്രശ്നങ്ങള് പട്ടണളിലെ ജനങ്ങളെ ഭയങ്കര ബാധിക്കുന്നുണ്ട് കാരണം അവര് ഒന്നും വർക്ക്ഔട്ടയ്യണില്ല നേരങ്ങത്തിലറങ്ങി നടക്കുന്നത് പോലൂ ഇല്ല ഗ്രാമങ്ങളെ പ്രദേശങ്ങളിലാച്ചെങ്കി ജസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സ്ട്രെസ്സ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ജോലി ത് ഏഹ് ജോലിയുടെ അങ്ങോട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് പോവാനച്ചെങ്കിലും അവര് ഇറങ്ങി നടക്കുന്നുണ്ട് ഈ നഗര പ്രദേശങ്ങളില് പട്ടണങ്ങള്ല് ജനങ്ങളെ അവസ്ഥ നോക്കിയാല് നമുക്ക് മനസ്സിലാവും അത് ഒരിക്കലും തടി അന്നക്കിയിട്ട്ള്ള ഒരു പരിപാടി ഇല്ല ഒരു എക്സസൈസോ അങ്ങനെ ഒരു പരിപാടി ഇല്ല നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വണ്ടിയിൽ പോകുന്നു ജോലി സ്ഥലത്ത്ത്തുന്നു ജോലി കഴിഞ്ഞു ഇങ്ങോട്ട് പോരുന്നു ആ ഒറ്റൊരു ജീവിതമാണ് അവര് കഴിച്ചുകൂടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വ്യായാമക്കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങളും മറ്റത് എപ്പഴും ഇണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
അതെ തീർച്ചയായിട്ടും അതൊരു സത്യമായ കാര്യാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് നമുക്ക്
തെരക്കിലാ
കണേ ഒരുപാട് പറയാണ്ട് നമുക്കത് മറ്റൊരു കോളിലൂടെ പറയാല്ലേ
ചെറിയോരു വർക്കുണ്ട് അതെ ചെക്കമാര്
അത് ഓക്കെ ബ്രോ എന്നാ നമുക്കത് മറ്റൊരു കോളിലൂടെ പറയാല്ലെ
ഓക്കെ ഓക്കെ മറ്റൊരു ദിവസം ഇതിനെ കുറിച്ച് കൂടുതല് സംസാരിക്കാല്ലേ
ആഹ് അതെ ഓക്കെ അന്നാ ശരി